ഹലോ
ഇവിടെ വീട്ടക്ക് വേറെ നമ്പറാണ്
ഏ
വേറെ നമ്പറാണല്ലേ അറിയാം
ആ ഇതൊക്കെ പാട് സുഖല്ലേ
ആ സുഖം തന്നെ
അ മക്കളൊക്കെ എവിടെ മക്കളൊക്കെ എവടെ കിടക്കാങ്ങള്
ഞാൻ കിടക്കുന്നല്ല ഞാൻ ഇരിക്ക
ആ എന്തപ്പെ ഇന്നത്തവസ്ഥ മഴ
ഇന്നിപ്പോ കൊറച്ച് മഴ ഉണ്ടായിരുന്നു ഉച്ചവരെ
ഉം ആ ഇപ്പ മഴയില്ല ഇവട
ഉം
ഇതാ അങ്ങനെ അറച്ചിങ്ങാണ്ട് നിക്കണ് വേറെയെന്തൊക്കെ മക്കളെല്ലാരും ഉറങ്ങുവാണ് ഏയ് ചോറൊക്കെതിന്നു ഒരാളാതാ യവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട് ചോറും, കറിയു മിനിവൈകി ഉണ്ടായിട്ടോ അതുണ്ടാക്കണമിതുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മുട്ട പൊരിച്ചതുണ്ടേൽ, പെരിക്കണം ചായകുടി തൊടങ്ങി അവിടെ അവനുണ്ടാക്കിക്കോളുംയെന്നു പറഞ്ഞു
അത് തന്നെ
എന്നാ ഓഹ് ചട്ടി പാത്രത്തിന്റെ കടേലെടുക്കുമോ ആവോ
ഉ
വേറെന്തൊക്കെയാ വിശേ ചെറിയാള് ഇൻ്റൊപ്പം കെടന്നൊറങ്ങ്ന്ന്ണ്ട് മറ്റേയാള് പോയിട്ട് പണി കെട്ടാണവിടെ
ഏഹ് ആ സെരി ഇവിടെ എല്ലാരും ഒറങ്ങീക്കന്നെ ഉം ഒക്കെ ഓള് ഫോണ് കൊടുക്കായിറ്റേ ഒറങ്ങിക്കാ ഫോണ് ഇണ്ടെങ്കി പിന്നെ ഒറക്കൊന്നുണ്ടാവില്ല.
ശരിതന്നെയാണ്, എല്ലാരതും കഥ ഇതെന്നെയാണ് ഫോണ് കൊടുത്തീല ഇന്നാ ഇങ്ങനെ തല്ല് കൂടീട്ടും ഇണ്ടാക്കീറ്റും ഇങ്ങനെ നിക്കും. അതെ
ഉം... വേറെന്തൊക്കെ
വേറെന്ത്, സുഖാണ് കൊഴപ്പൊന്നില്ല, കരൊക്കൊക്കെ പോയിരുന്നില്ലേ
ആ.. ഞാൻവീട്ടിൽ തന്നെ ഹലോ
കാക്കയെ
ആ, കാക്കയൊക്കെ പോയി
ഏ.. ഇല്ലില്ല. പോയിട്ടൊന്നു മില്ല കേണ്ട് അതെ ആ.. മക്കളെ ഇറങ്ങാറാമക്കളെക്കണ്ട്
മക്കൾ, എനിക്ക് മക്കളൊന്നുമില്ല ആങ്ങളയുടെ മക്കളാണിവിടല്ലേ
ആ അങ്ങനെഞാൻ നാല് പേരെ ഏ
ആങ്ങളക്ക് നാല് കുട്ടികളുണ്ട്. ഒരാളിവിടെയില്ല, ദേ വകല്ലോടല്ലേതേറെ
ആഹ്. ആ. ആ. വേറെയെന്തൊക്കെയാ നമ്മകൊക്കെയില്ലേ
ഇപ്പമില്ല ഉം... ആ..
അങ്ങളക്കെന്തുകുട്ടികളാണുഒക്കെ
ഉണ്ട്‌. രണ്ടാണുംരണ്ടുപെണും
ഏ.. നാത്തൂനില്ലായിരുന്നു ഇത്തവണ
ആ... ഉണ്ട് ഓ, കണ്ടോ കിടന്നുറങ്ങണേ, അപ്പം ചോറുണ്ടുകഴിഞ്ഞാ പിന്നെ കിടക്കും.
തന്നെയടുക്കലുണ്ട് ക്ക ഉഓർങ്ങ എപ്പഴ പിന്നെ ഇന്ന് എന്തേലും ചോറും കൂട്ടാനുമൊക്കെ
ചോറൊക്ക എന്താ ചോറുക്ക കുമ്പളങ്ങ കറിയുണ്ടായിരുന്നു ചിക്കൻ ഉണ്ടാരുന്നു
ഉം നിനക്കെന്തേരുന്നു
ഞങ്ങൾക്കും അതന്നെ കുമ്പളം കറി കുമ്പളം മോരൊയിച്ച് കറി ആഹ് അതന്നെന്നു അതന്നെ കുമ്പളം കറി
പിന്നെ എവിടങ്ങള് ഒറ്റക്കുള്ളൂ
ആ അവിടെ എളേച്ചോണ്ട് ഞാനും പോയി മക്കളാത്തുണ്ട്
ഏയ് എളേച്ചി ഉണ്ടേ ഉമ്മ ഇല്ലേ
ഉമ്മ ഇപ്പൊന്നുല്ല്യാ
ഉം ഹസ്ബൻടോ
ആ ഒരു കടേ കു അകത്തേക്കും പത്തി കുടി
ആ
വാണ്ടീറ്റും വ
ആഹ് ഡ്രൈവറാ?
ആഹ് ഡൈവറ്
ഉം
പോ കുഞ്ഞാ
മക്കളൊക്ക എത്ര പോന്ന കുട്ട്യേളാ?
മക്കളൊക്കെ അത്ര പോന്ന കുട്ടികളാ?
ഒരാക്ക് ഇപ്പം പതിനേഴ് വയസ്സ് ആഹ് പതിനേഴ് വയസ്സൊരാക്ക് ഒരാക്ക് പ പത്ത് പത്ത് പന്ത്രണ്ട് വയസ്സായി ഒരാൾക്ക് പിന്നെ അഞ്ചു വയസ്സ് ഈ ഒരാങ്ങളന്നെ ഉള്ളൂ
ങ്ങളെ ഉള്ളൂ
തന്നെ
ഉം
ഏടത്തി അനിയത്തി ഒക്കെ ഇണ്ട്
ഞങ്ങള് നാല് നാല് പെണ്ണും ഒരാണും
ഏയ് ഇങ്ങള് എത്രാമത്തെ
അയ്ന്നെ ഞങ്ങള് അഞ്ചാള് നാല് പെണ്ണും ഒരാണും
അല്ലാന്നു നിങ്ങളെത്രാമത്തെ പെൺകുട്ടിയാളെയ്ല്
ഞാന് ഞാൻ വലുത്
ഏയ് അയ്റ്റങ്ങൾക്കൊക്കെ കു കുട്ടികളൊക്ക ഇല്ലേ
ആഹ് അനിയത്തിയാക്കും ചെറിയ അനിയത്തിക്കില്ല മറ്റോൽക്ക് രണ്ടാക്ക് ഉള്ളൂ
ആഹ്
രണ്ടാക്ക്ണ്ട് ഒരാക്കില്ല
എല്ലാരും വരില്ലേ
ആഹ് വരിലണ്ട് പോക്ക് കഴിഞ്ഞാഴ്ചൊക്കെ വന്നിരുന്നു കഴിഞ്ഞാഴ്ചൊക്കെ വന്നിരുന്നു ഉം
നിങ്ങളെ ഉമ്മ ഉപ്പാ
ഇവിടെ ഞാൻ വീട്ടി തന്നെയാണ് ഇബ്ടെ ഇമ്മന്നേള്ളൂ ഇപ്പല്ലാ ഇ പ്പ മരിച്ചു ഉം
പിന്ന വേറെ എന്തെക്കെ
വേറെന്താ പിന്നെ ചായ കുടിക്കാനായില്ലേ ഇപ്പൊ
ആ ചായ പണ്ടത്തെ ആൾക്കാർ പറഞമാതിരി അസർ വാങ്ക്ണ് കൊടുത്ത് ചായ കുടിക്കണ്ടി വരും കുറേയി അസ്റാങ്കാണ് കണക്ക് ചായ കുടിക്കുന്നു കടീണ്ടെങ്കി ചായ വേണം കടീല്ലേ ചായേം വേണ്ട ഒന്നും വേണ്ട. ഇങ്ങളെന്താണ്ടാക്ക കടീണ്ടാക്കോ കടീണ്ടാക്കോ? കടീല്ലെങ്കിലും ചെല നേരം ചായ പകർന്ന് വെച്ചേക്കണ്‌
ഏഹ് ഇങ്ങളങ്ങനെ കടിയൊന്നും ഇണ്ടാക്കൂലാ.
ഏയ്‌
ചെലപ്പ എന്തെങ്കിലുവൊക്ക ഇണ്ടാക്കും അല്ലെങ്കി വെല്ല മിച്ചറോ അങ്ങനെന്തേലൊക്കെ ഇണ്ടാവും.
നല്ല പാൽച്ചായ കട്ടി ഇണ്ടാക്കീട്ട് അതങ്ങട്
ഇം
ഇല്ലെങ്കി കോഫി കോഫി ഒക്കെ എണ്ടാക്കിട്ടങ്ങട് കുടിച്ചും. പാലൊണ്ട് കൊറച്ചയ്ഞ്ഞ് ചായ ഇടണം. കൊണ്ടന്ന് വെച്ചിട്ട് കാര്യോല്ല കുട്ട്യാള് എടുത്തു തിന്നും. ചെയ്യും എവ്ടെങ്കിലും വെച്ചാലും നല്ലതു അ ല്ല അപ്പൊ അങ്ങനെ വല്ലാതെ കൊണ്ടരലില്ല. റസ്ക്കായാലും ബിസ്ക്കറ്റ് ആയാലും ബ്രഡ് ആയാലും അതന്നെ പണി ഇനിപ്പൊ ഫുഡ്ഡ് ‌ കഴിച്
ആഹ് അങ്ങനെ തന്നെ എല്ലാടത്തും കൊച്ചെവിടെ പാത്ത്ച്ച്ക്കണെ ച്ചാ അവിടോൻ ആദ്യം തെരഞ്ഞോക്കും.
പിന്നേ ഇപ്പൊ നല്ല വെയില്
പിന്നെ
ആന്ന് നമ്മള് ട്ട പിന്നെ പൈക്ണ് പൈക്ക്ണ്ന്നറിം ഒരു ഉച്ചക്കായ ചോ റ്‌ന് നേരത്തും രാത്രൊക്കെ അപ്പൊ ന്താണ്? പൈക്കിണ് ചോറാഅട്ടെ ഏഹ്
ചോ ആ ചോറ് എങ്ങനെ ചോറ് ചോറ് വരിത്തരട്ടേ ന്നോ എന്താ പർഞ്ഞേ കേക്ക്ണില്ലേ
ആ കുട്ട്യേള് പൈക്ണ് ന്നറിംമ്പള് ചോറെ ആഹ് റൈഞ്ച് പോവ്ണ്ടാവും ആ റൈഞ്ച് കുട്ട്യളോട് ചോയ്ച്ച പറിം വാണ്ടാ ന്ന് അപ്പന്താ പൈക്ക്ണ് വേറെ ലൈനാണ് കണ്ണി കണ്ട സാധൻത്തിന് ബാക്കറി ട്ടാണ് പൈക്ക്ണത് മിച്ചറും അങ്ങൻത്തൊക്കെ കിട്ടി ബിസ്കേറ്റും മിക്ച്ചറും അങ്ങൻത്തൊ ഫുഡുകളൊക്കെ കിട്ടി കറുമുറു അല്ലോം ക്കെ കിട്ടി ഓല് തിന്നോം അങ്ങനെ തപ്പിതെര ഞ്ഞട്ക്ക ആദ്യക്കല്ലോം വേക്കറി കൊടന്നീനു ഇപ്പോ കൊണ്ട്ര
ടലോലങ്ങൻ തന്നെ
അപ്പൊ കൊടുന്നാ തന്നെ ഈട്ക്ക്ണില്ല. വിര്ന്നേരെരുമ്പം കൊ വിരുന്ന്കാര് വരുമ്പോ എന്തെങ്കിലും വേറെ കൊണ്ടുവരാന്നല്ലന്ന് ക്കറി വടെ കൊട്ന്നക്കലില്ല വിര്ന്നേരെരുമ്പം ഒരു പഴ ആഹ് അത് ഒൽക്കേണ്ടി വാങ്ങാൻ ന്നാലും വേണ്ടില്ല കോയിക്കളല്ല കൂട്തല് നായ്ക്കളെ കണ്ട്ട്ട്ണ്ടാവും നായ്ക്കള് കൂട്ണ്ടാവും നായ്ക്കള് പണ്ടാരോ പർഞ്ഞയ് രി ആൾക്കാര് നട്ക്കണയ്രി നട്‌ക്കലൊട്ങ്ങി ക്ക്.
ഉം നായ്ക്കൾ ഉണ്ടോ?
നായ്ക്കളെ പോവുണ്ടാവും ഉം. ട്ട് ആണ് ആകെ നായ്ക്കളെ ഉള്ളു ഇവിടെ.
ഉം ആരാ കരയണെ ആടിൻകുട്ടിയോ?
അപ്പുറത്തെ കൂടെ അതിക്കൂടെ ഇതിക്കൂടെ ഒക്കെ നടക്കണ് ആകെ നാല്. നടക്കാണ്.
ആഹ്
ഏഹ് കു കോഴിയാണ്. ആട് ഒന്നും ഇല്ല അവിടെ. ആട് അവിടെ തനിച്ചല്ലേ . ഇല്ലേ ഇല്ലാന്ന്.
ഉം
ആട് ഒന്നുമില്ല. ഏഹ് . ഹലോ
ആഹ് ഉം കേക്കുന്നില്ലേ
ഹലോ
ഹലോ കേക്കുന്നില്ലേ, റെഞ്ച് തീരെ ഇല്ലല്ലേ.
എന്നിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് എന്താ എന്താ നിങ്ങൾക്ക് പ
ഞാൻ ഇവിടെ അസറ് അസറ്ക്ക് വാങ്ക് കൊടുക്കട്ടെ എടുത്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാ നിസ്കരിച്ചാൻ കാത്ത്.
നിസ്കരിക്കാൻ വേണ്ടിയിട്ടല്ലേ.
ഉം
ഞാന് ഇതേ ഇവിടെ കിടക്കാണ്, കണ്ണക്ക് ഇങ്ങനെ ഉറക്കം വരുമ്പോളാണ് ഇതേപോലെ. ഒരാള് വിളിച്ചത് ഓലേയ്റ്റ്ങ്ങനെ വർത്താനം പറഞ്ഞിരുന്നപ്പള പിന്നെ പ്പ ഇങ്ങളെ വിളി
ഉം ഇന്നാഞ്ഞ് ഞാന് ആണ്ട് അങ്ങട്ട് വിളിക്ക കട്ട് ചെയ്തിട്ട്
ആഹ് ഇന്നായ്ക്കോട്ടെ പിന്നെ ഞാൻ വിളിക്കണ്ട് ഇന്ന